ഹലോ
ആഹ എന്തൊക്കെണ്ട് വിശേഷം
വിശേഷം നല്ല വിശേഷം അങ്ങനെ പോകുന്നു എന്താ അവിട ത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെണ്ട്?
ഇവടിം നല്ല വിശേഷം ഇവടെ ഞാന് ഇന്റെ മോനെ പല്ലിനെ പല്ലിന് രണ്ട് പൊ ൾഞ്ഞാണ്ട് രണ്ടുപല്ലിന് മുന്നിലെന്നെ രണ്ട് പല്ലിൻ്റെ എടീലൊരു പല്ലിന്റെ ഗ്യാപ്പ് വന്ന്ക്കാ
ആണോ? അത് ഞമ്മള് വേറെ പല്ല്കള് വെരുമ്പോ ശരിയാവൊല്ലോ?
അത് അധികുണ്ട് ഞമ്മള് ചെറിയൊരു ഗേപ്പാണെങ്കി പ്രശ്നല്ലേന്നു നല്ല ഒരു പല്ലിന്റെ ഗേ പ്പ് വന്ന്ട്ട്ണ്ട് ചെല അക്ഷരങ്ങളൊന്നും തിരിയുന്നില്ല
ആണോ? അങ്ങത്തെ പ്രശ്നങ്ങളൊക്കെണ്ടെങ്കി ഇങ്ങള് വേഗം ചെറുപ്പത്തെന്നെ കാണിക്കണം
അതെ ഞങ്ങള് കാണിച്ചു അമ്മള വെടെ അട്ത്ത്ള്ളൊരു ഗവൺ
അതെ
മെന്റ് ഹോസ്പിറ്റല് പോയാണ്ട് അവിടെ കാണിച്ചു അപ്പൊ അവരൗട്ന്ന് എക്സറെട്ക്കാൻ പറഞ്ഞു എക്സറെട്ത്തപ്പം അവരർഞ്ഞിത് നല്ല ഗ്യപ്പ്ണ്ടവ്ടെ പല്ല് ഇഞ് വെരില്ല അതുകൊണ്ട്ങ്ങള്
അതെ
അതുകൊണ്ട്
വേറെ പല്ലിനെ കുട്ടിയെളെ ഡോക്ടെ കാണിക്കെ?
കുട്ടികൾടെ ദന്ത ഡോക്ട്ടെ കാണിക്കണം പറഞ്ഞു അങ്ങനെ അട്ത്ത് ഇവടട്ത്ത് ണ്ട് പ്രൈവറ്റായി ട്ട് കുട്ടികൾ ഡോക്ടർ വെര്ന്ണ്ട് അവ്ടെ കാണിക്ക അപ്പ പ്രശ്നായി കൂട്ടെണ്ടാന്ന് പർഞ് ഇപ്പൊവെടെ അതിലേറെ വല്ല്യൊരു പ്രശ്നെള്ളത് ഓ അതിന് സമാധാനംന്ന് പറയാനായിട്ടില്ല അതിലും വലിയൊരു പ്രശ്നം വേറെ വര്ന്ണ്ട്
അതെന്തെയാണ്?
എന്താന്നെച്ചാല്
അയെന്ത് പറ്റി?
അ അത് ഞാൻ പറഞ്ഞു തരാം
ഉം
ഞാന് പ്രശ്നം ന്ന് വെച്ചാല് ഓന് സംസാരിക്കുമ്പൊന്ന് ചെലക്ഷരം തിരിണില്ല പർഞ്ഞിലെ
അതെ അപ്പൊ അതീ പല്ല്കാരണാണോ തിരിയാത്ക്ക്ന്നെ? പ്പൊ കുട്ടിയെൾക്കെന്തെങ്കിലും ഇതുപോലുള്ള ചെറിയ അസുഖങ്ങളും ഉണ്ടെങ്കിലും വലിയ അസുഖം കൊണ്ടേല് വേഗം ഡോക്ടർമാരെ കാണിച്ചാണ്ട് ചെറുപ്പത്തന്നെ ചികിത്സ നേടാണ്ന്ന്ണ്ടെങ്കില് നമ്മക്ക് കൂട്തല് ഇതാവേണ്ടി വര്ല്ല എന്ത്ണ്ടെങ്കിലും ചെർപ്പത്തി തന്നെ നമ്മള് കുട്ടികൾത് ചികിത്സിച്ചു മാറ്റണം
അതെ അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇബന് ഇതൊണ്ട് പല്ലുകൾ തമ്മില് കടിച്ചു പിടിക്ക ക്കാം പർഞ്ഞ്
ഇബനോട് പല്ല്
അപ്പൊ പിടിച്ച് ആ പിടിക്ക്ണ സമയത്ത് നമ്മളെയീ തഴെ വരിയിലെ പല്ല്ണ്ടല്ലോ?
അതെ
അതെ നമ്മളെയീ മേ
താഴെ വരിലേ പല്ല്?
നിഷ്ട അല്ലെങ്കി മുകളിലായിട്ടാണ് വരുന്നത് താഴെ വലിയത്ത പല്ല് ഇങ്ങനെ കടിക്ക സമയത്ത് മേലത്തെ പല്ല് മുകളിലായിരി അപ്പൊ അവര് പറയും വളർച്ച കൂടുതലാണ്
അതെയോ
അതെ അപ്പൊ മേലത്തെ പല്ലിന് അതെ അതുകൊണ്ടാണത്ര അന്റെ ചുണ്ടിനൊക്കെ ഒരു ഇങ്ങനെ ഒരു സൈഡ് ഇതായി കൊടുക്കണ്ട്
ആണോ
അതെ അപ്പൊ ഞ അതിനരു ബെൽറ്റ് ഇടണം എന്നാണ് പറയണത്
അതെയോ
അപ്പം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളരു സെറ്റ് ഇതാണത്
ചെലവായിരിക്കുംല്ലേ അത് അത് പക്ഷെ എങ്ങൾക്ക് അത് ഇപ്പോ ചികത്സ ചേച്ചി മാറ്റുകയാണെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് വലുതാകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വില കൊടുക്കേണ്ടി വരിക
അതെ ആഹ് പറഞ്ഞു നമ്മക്ക് ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒന്നും പോരാ നമ്മള് നല്ല മൂന്ന് ലക്ഷം നാല് ലക്‌ഷ്യൊക്കെ കരുതേണ്ടി വരും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് രൂപ മേലെക്കൊതുങ്ങും നൂറ് ശതമാനം വാറന്ണ്ടി തരാൻ ഞാൻമക്ക് മാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ
പറഞ്ഞുല്ലേ ബെൽ
അതെ ബെൽറ്റ് ഇടേണ്ടി വരും
അതെന്തായാലും നല്ലൊരു കാര്യാണ് കാരണം
അതെ
നമ്മൾ ഇപ്പം തന്നെ കുട്ടികള കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ അതുപോലെ തന്നെ പിന്നെ ഇങ്ങനത്തെ കുട്ടികൾ പറഞ്ഞാ ഇപ്പൊക്കെ വളരുന്ന ടൈം ആണ് ല്ല അപ്പൊ എന്താറിയോ ഇപ്പൊ നമ്മള് എന്തെങ്കിലും പറ്റി കാ എന്തെങ്കിലും എല്ലുകളോ മറ്റ പറ്റോ പൊട്ടോ എന്തെങ്കിലും ചെയ്താലൊക്കെ കുട്ടികൾക്കാകുമ്പോ വേഗം അത് മാറല്ലോ അപ്പൊ നിങ്ങള ഇപ്പം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നായിരിക്കും നല്ലത്
അതെ അതെ പിന്നെ നമ്മൾ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോളേ പതിനഞ്ച് വയസ് കഴിയാതെ ഇപ്പം കുട്ടികൾക്ക് ചെയ്യാനും പാട്
ആഹ് അത് പറഞ്ഞു അത് ഡോക്ടർ പറഞ്ഞു
അപ്പൊ ഇതുപോലെ ബെൽറ്റിട ക്ലിപ്പ്ടാ അങ്ങനത്തൊക്കെയാണെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതെ ഇപ്പൊ ഞമ്മള് ഒരു പല്ലുവേദനെന്റെ കേസ് എടുത്ത് ത്താ തന്നെ പ എന്താ നമുക്ക് പല്ല് പറിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ കുട്ടികൾക്ക് ഒക്കെ വലുതായിട്ടാണല്ലോ പറിക്ക എല്ലാത്തിനും പതിനഞ്ച് വയസ്സിന്റെ മേലക്കാവണം അപ്പഴ അപ്പോളാണല്ലോ അവരുടെ ഇതൊക്കെ എല്ലാത്തിനൊരു ബലം കിട്ടും ഞരമ്പുകൾക്കും മറ്റും കുറച്ചൊക്കെ
അതെ വലിയ മോ വല മോനെ മൂക്കിന് വളവുണ്ട്
ഇങ്ങനെ ആക്കണേ സുഖാണ്
വലിയ മോന്റെ മൂക്കിനെ അപ്പൊ അതിന്ന് ഈ അതിന് വേണം സർജറി വേണോല്ലോ അപ്പൊ അത് ചെയ്യണം എന്നുണ്ടെങ്കി നമുക്ക് പതിനെ ട്ട് വയസ്സാകണം പതിനെട്ട് വയസ്സാകാതെ സർജറി ചെയ്യാൻ പറ്റത്തില്ല
ആണോ ഇപ്പൊ അങ്ങനെ തന്നെയാണ് കുട് ട്ടികൾക്കെല്ലാം പതിനഞ്ച്സ കാരണം അവർക്കിപ്പോക്കെ രക്തക്കെണ്ടായി വരുന്നടൈംല്ലേ രക്തം കുറവുകളൊന്നുണ്ടായില്ല നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പാട് ടില്ലല്ലോ അതുപോലെ തന്നെ മയക്കാൻ പാടില്ല കുട്ടികളെ ഈ സമയത്ത്
ആഹ്
അപ്പൊ അതത് പതിനഞ്ച് വയസ്സിന് ശേഷം ചാക്കുന്നാണ്
കൂട്ടണ ഉറങ്ങാനൊക്കെ
അതെയോ അപ്പം മൂക്കിന് വളവ് അതുപോലെ ദശ വളരി അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസ്ന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുമ്പോ
ഭയങ്കര ബുദ്ധിമുട്ടാണ്പ്പൊ വായ തുറന്നിട്ടോ.
അതെയോ വായ തുറന്ന്.
മൂക്കിന് അതു വായ തുറന്നിട്ടാ ഉറങ്ങുന്നത് അതുകൊണ്ടും ഒരുപാട് ദോഷങ്ങളുണ്ട് നമ്മക്ക്.
അതെ പ്പമ്മള പല്ല് പൊന്തൊക്കെ ചെയ്യല്ലോ കുട.
പല്ല പൊന്തും അതുപോലെ പല്ലിനടവരും അങ്ങനെയൊക്കെ. ഒരുപാട് പ്രശ്നം വരാണ്ട്. ഉം. പിന്നെ ഞാന് ഡോക്റോഡ് പറഞ്ഞുപ്പോ ഡോക്ടറ്ഇന്നോട് പറഞ്ഞ് കുട്ടി ഒറങ്ങി. കഴിഞ്ഞാല് എന്താണ് വായമെ. ഇൻസ്റ്റൻ ടാപ് കൊണ്ട് വാ ചുണ്ട് രണ്ടും ഒട്ടിച്ച് വെക്കാൻ. കെ അപ്പോല് സ്വാഭാവിക.
അതെയോ.
ഇങ്ങെനെയിട്ട് മൂക്കിലൂടെ തന്നെ ശ്വാ സെടുക്കും.
എടുക്കും ലേ.
താണ് ചെയ്യാൻ പേടി ഡോക്ടർ പറഞ്ഞ് പേടിക്കാനൊന്നുമല്ല. നമുക്ക് സ്വാഭാവികായിട്ട് മൂക്കുകൂടെ ഇപ്പ ശാസം വലിക്കും അങ്ങനെ. വലിക്കണം മക്കൾ ഇപ്പൊ മൂക്ക് നല്ല
നമ്മള് കുട്ടികൾക്ക് അങ്ങനെ പല പല അസുഖ നമ്മൾ രക്ഷിതാക്കൾക്കാണല്ലോ ആക ഒരാധി. വലാതി ഉണ്ടാവ അത് പിന്നെ മാറി കിട്ടണല്ലോ എന്നാൽ നമുക്കൊരു സമാധാനം ണ്ടാവാ അവരും കൊറെ ബുദ്ധിമുട്ടാണല്ലോ കുഞ്ഞു കു കുട്ടികൾ. ക്ക ങ്ങനെ ഉണ്ടാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടണല്ലോ ഇഞ്ഞിപ്പം ങ്ങള് ബെൽറ്റ് ഇടാന്ന് പറഞ്ഞാലും അത്.
വന്നാൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്.
അതെ വേഗം ബാധിക്കും അങ്ങനെയുള്ളവർക്ക്.
അതെ പെട്ടന്ന് ബാധിക്കും ചെയ്യും പിന്നെ മൂക്കുമന്ന് ഇങ്ങ്ട്ട് പോന്ന് കിട്ടൂല അത്.
അങ്ങനത്തെ കുട്ടികളെ.
ആഹ് ജലദോഷം പിടിച്ചാലും ഇങ്ങോട്ട ഒലിച്ച് പോരൂല്ല അവിടെ നിക്കും ചെയ. അങ്ങനെ മൂക്കിന്റെവിടെ വളഞ്ഞിട്ടേ നല്ല ബുദ്ധിമുട്ട്.
അങ്ങനത്തെ കുട്ടികളെ ങ്ങൾ കൂടുതല് ശ്രദ്ധിക്കണം കാരണം. പൊടികളിലും മണ്ണിലും അത വെള്ളത്തിലും അങ്ങനെയൊക്കെ കളിക്കുന്നത് കൂടുതലായിട്ട് ഒഴിവാക്ക. കാൻ ശ്രമിക്കാ.
അതുപോലെതന്നെ ഇപ്പൊ ഞങ്ങളെവിടൊക്കെ ശിഖല്ലണ്ടല്ലോ. സ്ഥിരീകരിച്ചിട്ട്ണ്ട്. അപ്പൊ ഇ കുട്ടികളെക്കെ തെളപ്പിച്ചാറിയ വെള്ളം നമ്മള് കുടിപ്പിക്കാ അങ്ങനെയൊക്കെ ചെയ്യാ- കാരണം ശിഖല്ലാന്നൊക്കെ നമ്മളെ കുട്ടിക്ക് ഉണ്ടായാല് അത് പെട്ടെന്നുണ്ടാകുന്ന അസുഖാണല്ലോ. അപ്പൊ തലവേദന അതുപോലെ വയറിളക്കം വിട്ടുമാറാത്ത വയറിളക്കം. ഛർദി അതൊക്കെ ഇണ്ടിന്ന്ണ്ടെങ്കിൽ നമ്മള്. ഒരു പിന്നെ ഒരു ഒപ്പീനിയൻ തേടണ്ട നമ്മള ഇപ്പോ. വീട്ടിന്ന് ചികിത്സിക്കുണോല് ഉണ്ടാവോലോ കൂടുതലും ആദ്യം തന്നെ വയറിളൊക്കെ കണ്ടാ നമ്മൾ വീട്ടിൽ. ത്തെ എന്തെല്ലാം സാധനങ്ങളുണ്ടോ ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഒരു സ്? ന്ന് ഉണ്ടാക്കോല്ലോ പക്ഷെ അത് ചെയ്യാതെ. അത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക കാരണം അതിന് പെട്ടെന്നുള്ളൊരു ട്രീറ്റ്മെന്റ് വാണം ഇപ്പ. ഒരു ഇല അവസ്ഥയിലെ.
അതെ അതെ അതെ.
അസുഖങ്ങളൊകെ. ഒക്കെ ഉണ്ടാകുമ്പോ പെട്ടെന്ന് അതിൻ്റെ ഇത് ഉണ്ടാവേം. അസുഖേം. അപ്പൊ പെട്ടെന്നുള്ള നമ്മൾ ചികിത്സ തേടണം അപ്പൊ. അയ്ന്ള്ള മുൻകര്തല്കൾ നമ്മൾട്ക്കണം കുട്ടിളെ നല്ലോം ശ്രദ്ധിക്ക അതുപോലെ ബാത്റൂമിന്ന് വന്നാല് ഭഷണം കഴി ക്കുമ്പൊഴേക്കെ നല്ലോ കയ്യ് ഒക്കെ നല്ലോം കെയ്കിപ്പിക്ക കുട്ട്യേളെ അവരെപ്പഴും വൃ ത്തിയായോണ്ട് നോക്കാ വൃത്തിഹീനമായി നോക്ക ന്നാ നമക്ക് കൂടുതൽ ഇതുണ്ടാകും. അപ്പൊ
അതെ
അതെ
ഇപ്പൊ ഈ ശിഖല്ല പോലുള്ള അസുഖങ്ങൾന്ന് പറയുമ്പോ നമ്മളന്ന് അങ്ങനെ ആദ്യം പേര് കേ എവിടെയോ കൊറേ ആൾക്കാർ കൊർച്ച് ആൾക്കാർക്ക്ണ്ടാകുന്നു അത് നമ്മ്ടെ ഇവ്ട്ന്നൊക്കെ ഇട്ത്ത് പോയിഎന്ന് വിചാരി വര്ന്നു ക്ഷെ ഇപ്പൊ നമ്മള്ടെ തൊട്ടടുത്ത്ണ്ടായപ്പോഴണ് നമ്മ ൻൻ്റെ ഗൗരവം മൻസ്സിലാക്കുന്നത് കാര്ണം ഒര് വയറ്ളൊക്കെ ശർദ്ധി വെര്മ്പം അമ്മൾ ഞഅതാ നോർമലല്ലേ കുട്ടിക്കെന്തോ വയറിന് പിറ്റ് ഒ പഴ്പ്പ് റ്റാത്തത് കയിച്ച്ട്ട്ണ്ടാവെന്ന് വിചാരിച്ച് നിക്കാണ് പക്ഷെ ക്ഷെ അങ്ങനെയായിരിക്കില്ല അമ്മള് വേഗം കുട്ടിയെ കൊണ്ടെയി കാണിക്കണം. വീട്ട്ത്തെ റെമഡീസ് ഒന്നും നോക്കര്ത് പെട്ടെന്ന് അയിനുള്ള ഹോസ്പിറ്റലിൽ കാണിക്കഅയിന്ള്ള ട്രീറ്റ്മെൻറ് ചെയ്ത് അമക്ക് കുട്ടിയുടെ ജീവൻ രഷിക്കാം ഇപ്പം കൊറേ വൈറസ് വൈറസ് പോലുള്ളതോണ്ട് അസുഖങ്ങൾ കൊറെണ്ട് പ്പ ക്ഷണങ്ങൾ പാകം ചെയ്ത് കഴിഞ്ഞാൽ അത് മൂടി വെക്കുക അങ്ങനെക്കെ ചെയ്യുക. അനെ കുട്ടികൾട് എപ്പഴും എ കുളിക്കാനും രണ്ടു നേരം കുളിക്കൻ പറയുക.
തോല് കഴിഞ്ഞാണ്ടെ വെന്നാണ്ട് കുളിക്കാതെ ഇന്ന് മക്കളെട്ക്കാനചെയ്യുമ്പം അമക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് കുട്ടികളിലേക്ക് ബാധിക്കുത്രേ
അതെ ആകും അത്പോലെന്നെ കുഞ്ഞുങ്ങളെ നഖന്നും നമ്മങ്ങനെ ശ്രദ്ധിക്കാറുന്ന ഒക്കെ നല്ലാം വെട്ടി വൃത്തിയാക്ക കുട്ട്യേള നഖൊക്കെ
അതെ
ആനെ കുട്ടികളെപ്പഴും വൃത്തിയാക്കിന്ന അമുക്ക് പല അസുഖത്ത്നും കുട്ടിയെ രഷപ്പെടുത്താൻ കഴിയും ഇപ്പന്നൊക്കെ പർഞ്ഞാല് അസുഖം വെര മരിക്ക ആ ഒരു പ്രവണതയാണ് ഇപ്പം കാർണം അസുഖം വന്ന് കൊറേ ആ ഉള്ളിലേ ക്ക് വെന്ന്ട്ട്ണ്ടാവും വക്ഷെ അമ്മള് അറയിന്നില്ല അറിയിന്നില്ല അത് പൊർ ത്തേക്ക് വെരുമ്പോഴാണ് അസുഖം വന്നതായിട്ട് നമ്മള് അറിയ്ന്നത് അപൊഴേക്കും വെയ്കിട്ട്ണ്ടാകും കൊറെ അപ്പനമ്മള് കുട്ടികളെ അതുപോലെ വൈറസ് പനികളിൽ നിന്നുമൊക്കെ കുട്ടിള ഇതാക്കാന്ന് അതേപോലെ ഈ രോഗം ബാധിച്ച് നിക്ക്ന്ന ആള്കൾടെ അട്ത്തേക്ക് പോകാതിരിക്ക. അവിടുന്ന് കുട്ടിയെ കളി കുട്ട്യളെ കൂടേയണല്ലോ കളിക്കലും ഇതൊക്കെ അപ്പൊ അങ്ങനെ രോഗം ബാധിച്ചവര് ഇണ്ട്ന്നുണ്ടെങ്കിൽ അവരുടെ എടേന്നും കുട്ടിയെ പിടി മാറ്റി കൊണ്ടുവര് ന്ന അങ്ങനെയൊക്കെ ചെയ്താ അമ്മക്ക് കൊറെ രക്ഷപ്പെടാൻ കഴിയും എന്നാ ശരീട്ടോ